ഹലോ ആഹ കേൾക്കുന്നുണ്ട്
ആഹ ആ കേക്കണ്ടേ ക്ലിയർണ്ടല്ലോ വോയ്സ് ഇല്ലെങ്കിൽ പറയാട്ടോ
ഓക്കെ ഓക്കെ ക്ലിയർണ്ട്ട്ടോ ഞാൻ പറയുന്ന കേൾക്കുന്നിലെ നിങ്ങൾക്ക്
ആഹ കേക്കണ്ട്
ആഹ അല്ല ഞാനിവിടെ നല്ല റേഞ്ച് പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്
അതെ അതെ അതെ അതെ ചില സ്ഥലത്തിലേക്കൊക്കെ നമുക്ക് റേഞ്ച് പൊതുവേ കുറവാവും ഉൾ ആ ഉള്ളോട്ടാണോ വീട്
ആഹ ഉള്ളട്ട്
ആ അതെ അതെ നമ്മൾ ഈ അടുത്ത് നമ്മള് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവൂില്ല അതെ ആഹാ അത തന്നെ അതെന്നെ പിന്നെ എല്ലാരും ഇപ്പോ വൈഫൈയും കാര്യങ്ങളൊക്കെ ല്ല വെ അതും എന്താറോ മഴ കൂടുലട്ട് പെയ്താൽ അതിനും പ്രശ്നങ്ങളാണ് ആ പ്രശ്ന നമുക്ക് വിചാരിച്ച നെറ്റ് ഒന്നും യൂസ് ചെയ്യൻ പറ്റൂില്ല
അതന്നെ അത ഏ ഫുഡൊക്കെ ആയി
ശരി ഒക്കെ കഴിക്കാനായിട്ടില്ലല്ലോല്ലേ ഒക്കെ ഒക്കെ റെഡി ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ടാവും
ആഹ
നേരത്തെ കഴിക്കോ അല്ലെങ്കിൽ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആാവുവോ
രണ്ടരക്കും രണ്ടരരണ്ടേ മുക്കാലൊക്ക ഉ
അതെ അതാണ് എല്ലാരും ഒരു ടൈമിലെ നമ്മളൊക്കെ അങ്ങനെ തന്നെ ഒക്കെ പണി അായി നമ്മളറ റസ്റ്റ് എടുക്കാം പിന്നെ കഴിക്കാം ഇപ്പ കഴാം ഇപ്പ കഴാന്ന് പക്ഷെ ഫുഡ് കഴിക്കുമ്പോത്ത മൂന്ന് മണിോ രണ്ടരക്കെ എങ്ങനെയെല്ലാം ആവും അതെ മക്കളൊക്കെ പോയോ
ആ് മക്കള് ഒരാൾ പോയിട്ടുണ്ട് ഒരാൾക്ക് പനിയും കാര്യക്ക പോയിട്ടില്ല കാലാവസ്ഥ പ്രശ്നായിട്ടേ ഭയങ്കരതാണ് ഏ ചർദ്യൊന്നുമില്ല ഭയങ്കര ചുമ
ആഹ ചുമ ആ ഉം ഒന്നാമത് വെയില് മഴ പിന്നെ മഴപ്പാറ്റില് അഥവാ അറിയാതെ കൊണ്ടാൽ നമ്മള അറിയിൂല്ലേ മക്കള് പുറത്തെറന്ന് നിക്കുമ്പോ നമ്മള അറിയിൂല സ്കൂളിൽ പോണാ ആളാ അതാ അതാണ് ആ അതാണ് അതാണ് ഒന്ന് ചാറിയാ മതിച്ചല്ലോർക്ക് പെട്ടെന്ന് കഫക്കെട്ട ആാവും പിന്നെ അത് ന്യൂമോണിയ ആവും ഒക്കെ പ്രശ്‌നമാവും അതെ തന്നെ ഉം പിന്നെ വേറെ കൊഴപ്പൊന്നുമല്ലല്ലോ
ഇല്ല വേറെ കൊഴപ്പൊന്നല്ല ആഹ കാണിച്ചു
ആ പിന്നെ എന്താടാ അവിടെ ചെടികളൊക്കെ ഇഷ്ടാണോ എന്താണ് വെറുതെരിക്കുമ്പോ എന്താ പരിപാടി
ആ ഞാന് ചെടികളൊക്കെ ഉണ്ടാക്കും പച്ചക്കറി ആായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് റ്റൊക്കെ ഉണ്ടാക്കും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ
ഞാൻ പറഞ്ഞാ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല ചെടികളോട ഒന്നും എന്റെ വീട്ടിലേടെ ഉമ്മ നല്ലാം ഉണ്ടാക്കും ഞാാന അങ്ങനെ താല്പര്യം ഇല്ല എപ്പോഴെങ്കിലും നമ്മള ഇതുപോലെ പച്ചക്കറികളക്കെ നമ്മ വേസ്റ്റ് ഒക്കെ ചിന്തുല്ലോ അലൊക്കെ എന്തെലുമക്കെ മുളച്ച വരികയാണെങ്കിൽ അത് നല്ലൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല കവറിലൊക്കെ ആക്കി ചെയ്യും അല്ല അങ്ങനെ വിത്ത് വാങ്ങിട്ട് അങ്ങനെ നടയ അങ്ങനത്തെ ഒരു ശീലൊന്നുമല്ല ആ പൊതുവെങ്ങനെ ഫ്രീ ആയിക്കുന്ന ടൈമിൽ എന്തെിലും വർക്ക് ഉണ്ടാകും ഒന്നാമത് ചെറിയ ചെറിയ മക്കളാണ് നമ്മ ല ഒഴവില്ല ഒന്നാമത് വാസ്തവ എന്നാണ് മൂന്നാളാണ് അപ്പ എല്ലരും വലിയത് മൂന്നിലാണ്ത് താഴ ഇല്ലത് രണ്ടിലാണ് അയിന്റെ താഴളത് പിന്നെ അംഗൻവാടിയിലാണ് അപ്പ അറിയാലോ എത്രത്തോളം ഡിഫ
ആഹ ഡിഫറൻസ് ഉണ്ടാന്നുള്ളത് ആഹ
അപ്പൊ പിന്നെ ഓരോ കാര്യങ്ങള ഉണ്ടും പിന്ന ഇപ്പ രണ്ടു മാസത്തോളം വെക്കേഷൻല്ലേനിയോ വീട്ടിലായിട്ട് അതിന്റെറെട കൂടെ ട്യൂഷനും ചെയ്യണ്ട് കുട്ടികളൊക്കെ അപ്പൊ അത് പിന്നെ ഈവനിങ് ആ ക്ലാസ് ഉണ്ടാവും പിന്നെ ഇപ്പൊ ഇല്ല ഈ വർക്ക്‌ ഒക്കെ ആയിട്ട് പോകുന്നു അതന്നെ പിന്നെ വർക്ക് എന്താ ചെയ്യണ്ടോ
ഇല്ല ഹൗസ് വൈഫ് ആരുന്നു വേറെ വർക്കും കാര്യൊന്നും ചെയ്യുന്നില്ല
അതെ അതിലും വലിയ വർക്ക് വേറൊന്നുമല്ലല്ലേ അല്ലേ വേതനമ ഇല്ലാത്ത ജോലിന്നൊക്കെ നമ്മള് പറയും ല്ലെ കാരണം വേറെ എന്ത് വർക്ക് ചെയ്താൽ നമ്മളെ കയ്യില എന്തേലൊക്കെ ഉണ്ടാവ ഇതിന് നമുക്ക് ഏണിങ്സ് ഒന്നും ഇല്ലല്ലോ ആഹ് ഞാനിങ്ങനെ ഈ ച വീട്ടിലിരു നാട്ടൊക്കെ എന്തേലുമൊക്കെ ചെയ്യോ പുറത്തൊന്നും പോയിട്ടില്ല ഇന്റർവ്യൂനൊക്കെ അങ്ങനെ അറ്റൻഡ ചെയ്യാൻ വേണ്ടി ഞൻ അപ്ലെ ചെയാറുണ്ട് പക്ഷെ മക്കളിങ്ങനെ ചെറിയതായൊണ്ട് അതി ഒരു അവസരമല്ല മക്കളെ ഏൽപ്പിച്ച് പോകാനുള്ളൊരു നമുക്ക് അത്രയും പ ആ അതെ അതെ അതെ അതെ നമ്മള് ഒരാള ഏൽപ്പിച്ച് പോവാന്ന് അറിയ തിൻ ഒന്നെങ്കി ന്നമ്മളെ ഉമ്മയ്രിക്കും അല്ലെങ്കി ന്നമ്മളെ അമ്മായമ്മേക്കാര അപ്പം എന്തൊ ക്കെ ഓര്ക്ക് ബുദ്ധിമുട്ടല്ലേ ഒക്കെ വയസ്സായ ആൾക്കാരാവുമ്പളേ ഓര്ക്ക് ബുദ്ധിമുട്ട് ണ്ടാവും അതുകൊണ്ട് പിന്നെ അങ്ങനെ നിക്കാ ആഹ അതന്നെ അതെ അതന്നെ ഇന്നെന്തെ ഉച്ച ണ്ടാക്കി ഫുടെൻന്തണ്ടാ ക്കി ഫുഡ് ഉച്ചക്ക് ആഹ ന്നെയ്മീൻ ആ ന്നെയ്മീൻന്ന്ള്ളത് നിങ്ങള് പറയണത് എന്തിനാണ് നെയ്മീന് ന്ന്
ശ എന്താ
ആ ത്തു ന്നമ്മ്ള് പുതിയാപ്പള കോരാന്നറയണ അതാണോന്നെയ്മീന് പറയണ് നിങ്ങള്
അല്ല അതല്ല ന്നമ്മ്ള് വാളമായിരുള്ളോരു മീനുണ്ടല്ലോ മുള്ള്ള്ള മീൻ ഇണ്ടല്ലോ ആ മുള്ളുള്ള മീന് ആ അയ്നാണ് ഞങ്ങള് ന്നെയ്മീന് ന്ന
ആ അത് കറി വെച്ചു പൊരിച്ചുട്ടുണ്ടാവുല്ലേ
ആഹ അത് കറി വേച്ചും പോരി
എക്ക് ഏതാ ട്ടേസ്റ്റ് ന്നല്ലോണോം കറി വെച്ചതാണോ പൊരിച്ചതാണോ
പൊരിച്ചതാ രസം
ആഹ് പൊരിച്ചതാവും ല്ലേ അല്ലെങ്കിലും ഇങ്ങൻത്തെ മീനുകളൊക്കെ പൊരിച്ചതാവും ഒന്നൂടി രസം ലെ കറി വെക്കണെനെ കാട്ടിൽ ആഹ ശരിയാ ശരിയാ കറിഒക്കെ വെക്കണേ ന്നമുക്ക് നല്ല മത്തി ആഹ മത്തി കറി അതുപോലെ അയ്ല ഇതൊക്കെ പൊരിച്ച മീ കറി ഇണ്ടാക്യ രസെക്കാരം ആഹ് ന്നാ തേങ്ങ അരച്ച് വെക്കൂല്ലേ ഞാനിതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനം അയ് ഇങ്ങനെങ്ങള് വെക്കല്? മസാ ഇതൊക്കെ വാട്ടും ഉള്ളിതക്കാളിഒക്കെ ആഹ
ഞങ്ങള് ഏഹ തേങ്ങയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് ങ്ങാണ്ട് ഞങ്ങള് വർക്കും ആദ്യം.
തേങ്ങ വർക്കും
ആഹ തേങ്ങ വറുത്തുങ്ങാണ്ട് ചീരൊക്കെ ഇട്ടുങ്ങാണ്ട് വലിയജിരഗം പിന്നെ വേപ്പിന്റെല
ആഹ
ഒക്കിട്ട്ങ്ങാണ്ട് വർത്ത്ങ്ങാണ്ട് പിന്നെ മിക്സിലടിക്കും ചൂടാറിയിട്ട് മിക്സിലടിക്കും ആഹ
അങ്ങനെല്ല ഞാനതല്ല ചോയ്ച്ചതടാ നമ്മളിപ്പം സാധാ മുളകും കറി അതുപോലെ മേള് മോള് കറിണ്ടാവോല്ലോ നമ്മളത് ആ ആ നമ്മള് മീന് അങ്ങനെ ഇണ്ടാക്കൊല്ലോ? അതിലേക്ക് ന്നമ്മള് ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ വാട്ടൂലേ അതുപോലെ ഈ തേങ്ങ അരക്കണേക്കും വാട്ടണോ?
ഇല്ല അത് വാട്ടണ്ട ഇല്ല അതങ്ങനെലല്ല ഇത് ഞങ്ങളെ ഉള്ളിമ് തക്ക ക്കളീം ഉള്ളി ഇടൂല തക്കാളി മാത്രം ഇട്ടുംങ്ങാണ്ട്
ആ
തക്കാളീം പിന്നെ പുളിങ്ങ് പുളി പി പാർലിയൂല ഇബടെ പീഞ് പാരുലെ അതും ആഹ പിന്നെ ലേശംമുളകും പൊടീം ഇട്ട്ങ്ങാണ്ട് ഐക്കെ ഴോക്കും എന്ന്ട്ടാണ് പി നമ്മള് തേങ്ങ അര്ച്ച്ങ്ങാണ്ട്
ആഹ എന്നിട്ട് ഇ ഈ മീനയ്ലിട്ട് ട്ട് അയ്ന് ശേഷാണ് തേങ്ങന്റെ ഈ അരപ്പയ്ക്ക് പാരല്ലേ
അല്ല മീനിടൂല മീന് ലാസ്റ്റേ ഇടൊള്ളു. ഇല്ല ല്ല നമ്മള് ചെമ്മീനൊക്കാവുമ്പള് അപ്പടും
അപ്പടും ആഹ
ക്ക്‌ അങ്ങനെ തേങ്ങരച്ചെടുത്താണെങ്കില് അങ്ങനെ ഇടും
ആഹ ഏഹ് ശരി അപ്പൊ ഈ തേങ്ങന്റെ അരിപ്പായിക്ക് പാർന്നിട്ട് ഇത് തിളച്ചിട്ട്ഇത് ഇപ്പൊ ഓവർ തളിപ്പിക്കാൻ പറ്റില്ലല്ലോ?
ഇല്ല അങ്ങനെ തിളപ്പിക്കാൻ പറ്റൂല കൊറച്ച് തിളപ്പിച്ചു കണ്ട് പിന്നെ നമ്മള് മത്തിഇട്ട്കൊടുക്ക.
ആഹ
ചന
അപ്പൊ ഈ മത്തി വേവോ പിന്നെ അതില് അത് തൽപ്പിച്ചെന്നെ മത്തിയക്ക കിട്ട്.
ആഹ് വേവും അ നമ്മൾ പെട്ടെന്ന് വേവും ആ
ശരി നല്ല ടേസ്റ്റ് ആണോ ഞാൻ ഞാൻ എനിക്കിപ്പം കൊറെേ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചപ്പോും പറഞ്ഞു അപ്പ അങ്ങനെ അത് നമ്മള മീൻ പൊരിക്കുക അല്ലെങ്കിൽ നല്ല കുരുമുളക് ഇതൊക്കെട്ട് വറ്റിക്കുക മല്ലിപ്പൊടൊക്കെട്ടായിട്ട് വറ്റിച്ചും ആ അത് കുറന്നനക്കിട്ട്. പിന്നെ ഇതേപോലെ നല്ല പുളീന്റെ വെള്ളവും കുറച്ച് മുളുംപൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാട്ട് അതും ഉണ്ടാവും ഒരു കാപ്പി കളറായിട്ട് അതൊക്കെ രസമാണ് പിന്നെ നല്ല മുളി ഇണ്ടാക്കും ആ നല്ല രാസനല്ലോ പക്ഷെ ഇതിങ്ങനെ
കരിമീനൊക്കെ ഇതാക്കിയാല് മൊളക് ഇടുല്ലോ, കരിമീനൊക്കെ കിട്ടിയാലൊക്കെ ഉം നല്ല രസണാല്ല അത് മുളക്കിട്ടൽ
നതൊക്കെ അല്ലെങ്കി ചിക്ക ഇതിനാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടം പേഴ്സണലായിട്ട് മീനാ മീന്ണ്ട് മീന് വേണം കാരണം എന്നും കിട്യാലും ആ അതെ.
യെർച്ചി ങ്ങനെപ്പോഴും ഉം എർച്ചി അലർജിണ്ട്. ബീഫാണ്അലർജിള്ളത് എർ ചിക്കനോടില്ല.
ആ ചിക്കനോട് ആ ബീഫിനോടാണെല്ലാർക്കും അല അലർജി കൂടുതലായിട്ട്ഉണ്ടാക. കാരണം വയറ് വേദനേ അല്ലെങ്കില് ങ്ങക്കെന്തലർജ്യാ ഉണ്ടാവല്? ദെ
അല്ല എനിക്ക് ദേഹത്തൊക്കെ പൊന്തും, കണ്ണ് ചൊർ യും ല്ലേ അങ്ങനൊക്കെ ചു തുമ്മല് അങ്ങനെ
വരൂല്ലേ ആ ഒരു ദേഷ് ശരീശത്ത്ക്ക് പറ്റൂലേക്കാരേ ആ ബീഫ് കൂട്ടും ഉം ബീഫൊക്കെഷ്ടാ ബീഫ് പ്പൊക്കെ ഞാൻ നല്ലോ എടക്കെടക്ക് ആയ്ച്ചെലൊക്കെ നമ്മൾ ഒരുത്തെങ്കിലും വാങ്ങൊല്ലെ ബീഫൊക്കെ. അപ്പൊ നല്ല റേറ്റാണ് ബീഫിന് ഉം പഷെ ണ്ടാക്കി നല്ല രസം പോലെ ണ്ടാക്കി കി നമ്മള് ലാസ്റ്റില് ആ വരട്ടി ങ്ങട്ട്ണ്ടാവല്ലോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാട്ട് നല്ല ടേസ്റ്റ് സ്റ്റാണ് ഉം ടേസ്റ്റാണ് പത്തിരിക് തിക്കൊക്കെ ക്കൂട്ടിയാല് നല്ല രസാ.
ആ പത്തിരികൊക്കെ ആ തിന്നല്ണ്ട്.
ആ പ നല്ല ടേസ്റ്റാ നല്ല നൈസ് പത്തിരിക്കെ കിട്ടിയാല് അതെ ഉം ഉം പിന്നെ നമ്മളെ കൂട്ടും തേങ്ങാച്ചോറ് നല്ല പരിപ്പ് കറിം എർ ഇറച്ചി വരറ്റൃത് പ പ്പ ടംവല്ലാത്തൊരു കോമ്പിനേഷ നാത്. അതെ ബീഫ് കൂട്ടാത്തോ ണ്ട് ങ്ങക്കക്കെ മിസ്സ് ഞാനെന്റെളാപ്പാന്റെ മക്കളുണ്ട്, വീട്ടില് മൂന്നാളും കൂട്ടൂല പ്പൊ ഞങ്ങള് പറയും ചെയ്യും വല്ലാത്ത നഷ്ടാണ് ട്ടൊ ങ്ങക്ക് ന്നറിം. അലർജിണ്ടെങ്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആഗ്രഹണ്ടായിട്ട് കാര്യല്ലല്ലോ?
അതെ ശരിയാണ്.
അപ്പൊ വേറെന്ത്‌ന് വേറെന്തെലും ഫുഡിനോട് ണ്ടോ അലർജി വേറെ എന്തെങ്കിലും?
എനിക്ക് ചിക്കനോട് ചിക്കനോടല്ല പിന്നെ യീ
ആ മട്ടൻ ആട് ആ അത് പിന്നെ ബീഫിനെ പോലെന്നേണല്ലോ ല്ലേ, ആ ആ അത് അതെന്താവല്ലെ? എന്താണാവോ അതിൻ്റെ റീ അങ്ങനെ നമുലർജിക്കലർജി വരാൻ കാരണം.
നമ്മക്കെന്താ പെട്ടെന്ന് മ്മക്ക് ഏ വേണ്ട പറ്റാത്താൾക്കാര ശരീരത്തിനെന്താ
ആ റിയാക്ഷൻസ് വര്ന് കണ്ട്ല്ലേ ങ്ങള് ആ അതാത് അത് ശരീരത്തിൽ എത്തുമ്പോത്തിനതിന്റെ റിയാ ക്ഷൻസ് വെരാണെങ്കി അലർജി അപ്പൊ യെന്തുകൊണ്ടാവും നമ്മളെ ശരീരത്തിലങ്ങനെ വര്ന്ന് ന്ന്ള്ളതാണ് - എല്ലാർക്കുല്ലല്ലോ? ചെലേ ശരീരങ്ങൾക്ക് മാത്രേ ള്ളൂ. ആ അത അതെപ്പ ഞാൻ ചോയ്ച്ച്. പെ ന്താവും അയിന്റെ റീസൺ ന്ന്ള്ളത്.
ആ
ഉ ആ ങ്ങള് ന്നെ മ്മള് കാണിക്കൊന്നുല്ലല്ലോ ത് പ്പ തിനുറിച്ച് നമ്മള് പറഞ്ഞത് കാണിക്കൊന്നുല്ലല്ലോ? പൊതുവായിട്ടവര് യൂസീ യ്യാതൊക്കെല്ലേ ചെയ്യൊള്ളൂ അത് ഡോക്ടേഴ്സായാലും ഓല് പറയും നി ഫുഡ് കഴിക്കരുത് ന്ന്ള്ളത് ചെലർക്ക് ചെലേ ഫുഡോളൊക്കെ ങ്ങനെ ണ്ടാവും.
ഉം
അതെന്നെ. വേറെന്താടാ? നോ
ന്നാ ഓക്കേടാ ഓക്കെ ശരിന്നാ.